ഹോ
മ്മ് ഹ്
ഹലോ കേക്കുന്നുണ്ടോ
ഹലോ
കേക്കുന്നുണ്ടോ ഹലോ
ഹലോ
ഞാന് കൊറെ ഹലോവക്ക് ഈ അവിടന്നും കൊ അല്ലേയ്ക്കും ആഹ
കേൾക്ക
കേൾക്കണണ്ട് ഈ പറഞ്ഞോ ഞാൻ കേക്കണണ്ട് അവിടെ എത്തുമ്പോ കൊറച്ച് വഴകണ്ടന്നള്ളു ഉ
ഓക്കെ അനിയൻമാരോക്കെ എന്തുസ്
ഉ അനിയന്മാരൊക്കെ പ്ലസ്ടു കഴിഞ്ഞവരുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട് ഇതൊന്നും ചെയ്യാതെ വെറുതെ തലതിരിഞ്ഞ് നടക്കുന്നതും ഉണ്ട്
ആ
പിന്നേ ഞാനാ ഞാനല്ല ഹ ഹ ഈ കുടുംബത്തിന് ഞാൻ മാത്രേ പഠി തത്തിലൊന്നും മുന്നിക്കൊള്ളൂ
ഉം
അനിയന്മാര് പറയുമ്പോ രണ്ട അനിയ്യന്മാര് സ്വന്തയിട്ട്ണ്ട് പിന്നെ കസിൻസ് ണ്ട് കൊറെ ണ്ണം ഓ ക്കൊരോ എയ്ജും കാര്യങ്ങ അപ്പ അതുകൊണ്ട് എല്ലാം തലേൻ്റെ തലേൻ്റെ മോളിക്ക്ങ്ങനെ ഓരോന്നും നേരന്നാണ് അപ്പ എല്ലാണ്ട് പഠിക്കുന്നവരുണ്ട് ഒന്നും ചെയ്യാത്തവരുണ്ട് വെറുതെ ഇരിക്കുന്നവര്ണ്ട്
ആ
മറ്റേ പാരസ്യല്ലേ ഈറ്റു ഫൈവ് സ്റ്റാർ ഡൂന്നൊക്കെങ്ങനെ പർഞ്ഞിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുന്നവനൂണ്ട് വീട്ടിലിരുന്ന് വേർ തെ മഞ്ജ് തിന്ന് അയ്ന്റെ പേപ്പറ് വീട്ടിലിട്ടിട്ട് അങ്ങനെ കേട്ന്നൊറ്ങ്ണോല് ഉം
ത് ണ്ടാവുലെ
അട്ത്തല്ല അപ്പറ്ത്തെ റൂമില്ണ്ട് മിക്കവാറും ഇൻക്ക് പണിയായി തോന്ന്ണ് കേറി ചെല്ലണ്ട്യെ രൂല
ആം എല്ലാരും ഫുഡ് കഴിച്ചില്ലേ
ഉം ഫുഡൊക്കെല്ലാരും കഴിച്ചു
നേരത്തെ കയ്ച്ചു ടൈമ് സമയായില്ലേ
ഉം ഒമ്പതെ മുക്കാലല്ലേ ഇന്ന് കൊറ്ച് നേരത്തെണ് ആദ്യം അല്ലെങ്കി ഒമ്പരൊക്കെ ആവുമ്പത്തേ ത്തെള്ളൂ കഴിക്കല്
ഉം നമ്മള വടെ നല്ല ലൈറ്റവും പിന്നെ ഇപ്പം അമ്മക്യണ്ടായി കെടക്കുമ്പളും നല്ല ലേറ്റാവും
ന്നട്ട് രാവിലെ നീക്കണ്ടേ അവിടെ ഉച്ച തൊട്ടാണോ സ്കൂളൊക്കെ സ്റ്റാർട്ടേയ്യ്ണത്
അല്ല അങ്ങനെയല്ല
അല്ല ഇവിടെ ഒരു വിധം അങ്ങനെയാണ് പന്ത്രണ്ട് മണിയൊക്കെയാവും ഉം ആ കെടക്കുമ്പോ ഇവടെങ്ങ ൻതന്നെണ് എനിക്ക് രണ്ടാള്ണ്ട് രണ്ട് മക്കള്ണ്ട്
മക്കള്ണ്ടോ
പിന്നെല്ലാണ്ട് അത് സർപ്രൈസായി ആ സിങ്ക്ൾ എല്ലാരും കാണുമ്പോ ചോയ്ക്കും രണ്ട് മക്കളൊക്കെ ള്ള അമ്മയാണോ ചോയ്ക്കും രണ്ടാള്ണ്ട് വൽത് ആ സന്തൂർമമ്മ്യൊന്നല്ല പുട്ടിട്ടമമ്മ്യാണ് വീട്ടില് മാതിരി പുട്ട്യൂരുമ്പളാണ് ഒർജിനല് കളർ വര് റീല് അങ്ങനെ പുട്ട്യോന്നിടാറില്ലട്ടോ ഞാൻ വെറ്തെ തമാശക്ക് പർഞ്ഞതാണ് ഇപ്പൊ എന്റെ വെല്യോന് യു കെ ജിയില് ചെറ്ത് മൂന്നാം അ മൂന്ന് വയസ്സായിട്ടൊള്ളൂ വല്ല്യോൻ യു കെ ജിയില് അവന് ആറ് മണിക്ക് ഒറങ്ങീട്ട് ഇപ്പോ ഒരു എട്ടരക്ക് നീ ച്ച്ട്ട്ണ്ട് ഇനി ഒറങ്ങണങ്കില് ഞാന് തല്ലി ഒറക്കണ്ട്യേരും
അപ്പൊ ഫ്
അവരെക്കെ ആ ഫോണ് ചോയ്ക്കൂലെന്നോ ഫോണ് ലോക്ക് തോറ്ന്ന് എവിടെലും ഇരിക്ക്ണ്ടോ കഴിഞ്ഞു കത പിന്നെ അത് പേടിച്ച് നിർ ന്നുകൊണ്ട് വല്ലാതായിട്ട് വെരില്ല ഏ ലോക്ക് ഇട്ന്ണ്ടെ അല്ലെങ്കി ശരിയാവില്ല പറ്റേ ഫോണിലായിക്കഴിഞ്ഞാൽ ഭയങ്കര കേടാണ്
ഉം
പിന്നെ ചെല നേരം നമുക്കന്നെ പാവം തോന്നി കൊടുക്കും
ഉം എട
ഇങ്ങനെ ആലോചിക്കും ആഹ് ഇന്നത്തെ ഇന്നത്തെ ജനറേഷനൊക്കെ ഫോണാണ് അപ്പൊ പിന്നെ വല്ലതായിട്ടൊന്നും സംഭവിക്കുല്ല അത് സംഭവിക്കുമ്പോ കൂടെ ആൾക്കാര് ഇണ്ടാവുവല്ലോ പഴയ ആൾക്കാര് അതിനി നമ്മളെ വീട്ടില് പഴയ പ്രായയൊര് ഇല്ല അവരൊക്കെ കൊടുത്ത് കഴിഞ്ഞ പിന്നെ നമ്മളെ വഴക്ക് പറയി ഏഹ് നമ്മളങ്ങ് വഷളാക്കി പറയും
ഉം
ഇവര് ആണെങ്കിലും അവരെ കാണുമ്പോൾ കുറച്ച് കൂടുതലാണ് ഓവർ ആക്ടിംഗ് ആണ്
ആഹ്
നമ്മൾ അങ്ങനെയൊക്കൊക്കെ പോവാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണൊക്കെ എന്നെ അടിച്ചു പോകേണ്ടത ല്ലേ
ആഹ് ശരിയാ
ഉം കാരണം നമ്മളൊക്കെ നമ്മളെ ആഹ് അതന്നെയാണ് നമ്മളൊരു പരിപാടി ചെയ് ത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിരുന്ന ഫോണല്ലേ
ആണ് ഉം
ഞങ്ങളൊക്കെ ക്ലാസ്സിൽ വർക്ക് ചെയ്താനും വെറുതെ ഇരുന്ന കൈയ്യില് ഫോണാണ് എല്ലാ രും അങ്ങനെയാണ്
ഉം
അതുകൊണ്ട്ന്നെ കുട്ടികളെ പറഞ്ഞ് തല്ലിപ്പോ ഇത ക്കിട്ടും കാര്യവില്ലല്ലോ നമ്മളോ ഇങ്ങനെയാണ് അപ്പൊ പിന്നെ അവരെങ്ങനെ നന്നാവാനല്ലേ
അതെ
കൊറച്ചൊക്കെ നമ്മള് നോക്കു അത്രേ ഉള്ളൂ അല്ലാതെ ഓവറായിട്ട് അവരേം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ
അല്ലെ ഡിഗ്രി സോഷ്യോളജി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നേരെ അക്കൗണ്ടിങ് കേയറിയതാ
അല്ല അതൊക്കെ ഒരു കഥന കഥയാണ് ന്റെ കുട്ടിയെ ഡിഗ്രിയന്നെ ഫുള്ളായില്ലേ ആഹ് ഡിഗ്രി തന്നെ ഫുള്ളായില്ലേ രണ്ട് വർഷയി അപ്പത്തേ ക്ക് ദാ കല്യാണം വന്നു വാ വാ പറഞ്ഞ് വിളിച്ചു ലൗ മാരേജയതോ ഒളിച്ചോടിട്ടൊന്നുല്ല ഫാമിലിന്നെ അങ്ങ് പോയെന്നുള്ളു അപ്പൊ പിന്നെ അത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മോന്റെ ഡെലിവറി സമയ ത്താണിന്റെ തേടിയറിന്റെ എക്സാം
ആഹ് വൗ
ഡൈറ്റു എനിക്ക് ഒരേ ഇത് എക്സാം ഒരേ ഇതായിപ്പോയി അപ്പൊ പിന്നെ എനിക്ക് ഇല്ല ഉം മൂഞ്ചിയ എട്ട് നെലേല് പൊട്ടി പറഞ്ഞാല് അ നമുക്ക് ഇങ്ങനെ എഴുതിയെടുക്കാൻ കഴിയാവൊല്ലെ എനിക്കറി
അപ്പൊ കംപ്ലീറ്റ് ആക്കില്ല ഡിഗ്രി നേരെ കൊ
ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഇപ്പഴല്ലേ അ ആത് ഇന്ന് ഞാന് ഡിഗ്രി ചെയ്യണ എത്രയാ രണ്ടായിരത്തി പതിനേഴി ലാണ് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പോണത്. പിന്നെ എത്ര വർഷം ഗ്യാപ് വന്നു പിന്നെ മക്കളായി. ഫാമിലി കുടുംബ ജീവിതായി അതീക്കങ്ങനെ നോക്കിയില്ല.
പിന്നെ ഇപ്പൊ പിന്നെ കൊറെ കോഴ്സസ് ഉണ്ടായോണ്ട്
ആഹ് കൊഴപ്പില്ല അക്കൗണ്ടിങ് ആറു മാസത്തിന്റെ ആ ശരിയാണ് പക്ഷേ ഇന്ന് ഡിഗ്രി വേണം. കാരണം പണ്ടത്തെ ഈ നമ്മളെ ഈ പ്ലസ് ടു ഒക്കെ പോയിക്കണ് അതിപ്പോ പത്താം ക്ലാസ്സിന്റെ ഇതില് എത്തിരിക്കുന്നു.
ഉം അപ്പോ ഈ ചേച്ചിന്റെ അക്കൗണ്ട് കഴിഞ്ഞാല് ബാ ങ്കില് ഒക്കെ കേറിക്കൂടെ?
ബാങ്കില് കേറണെങ്കി നമുക്ക് ഡിഗ്രി വേണ്ടി വരും അക്കൗണ്ട് മേഖല വേറെക്കെ ഇണ്ടല്ലോ ഹോസ്പിറ്റല ലില് പിന്നെ ഓരോ ഷോപ്പിലൊക്കെ കേറാ അങ്ങനെയൊക്കെ കേറാ. അതിലൊക്കെ പ ബാങ്കും കാര്യങ്ങളൊക്കൊക്കെ കേറണേ ഡിഗ്രി വേണം. ഡിഗ്രിയും വൺ ഇയർ എക്സ്പീരിയൻസും ഒക്കെ ചെലപ്പോ ചോദിക്കും.
ആഹ് ശരിയാ.
ഉം അല്ല ഡിഗ്രി പിന്നെ നമുക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് ഒരുപാട് എടുക്കാൻ പറ്റണോണ്ട് കുഴപ്പ പ്പല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ കൊണ്ടു പോവാ പഠിക്കാൻ കഴിയുന്നോർക്ക് അവർക്ക് അങ്ങനെയും കൊണ്ട് പോകാട്ടാ. ട്ടോ. ഉം ഡിഗ്രി വേണം ഡിഗ്രി ഇല്ലാതൊന്നും ഇനി ഒന്നും നടക്കില്ല പറഞ്ഞാരിയ മുന്നോട്ട്. കൊറച്ച് കഴിയുമ്പോ ഡിഗ്രി മാത്രവല്ല ഡിഗ്രി ആവും പിജി വേണ്ടി വരും. ഓരോ വർഷം അനുസരിച്ച് നമ്മുക്ക് ഓരോന്നും കൂടിക്കൊണ്ട് വെരല്ലേ?
ഉം
ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പ്ലാന്?
ഡിഗ്രി കയിഞ്ഞിട്ട് കൊറേ ഓപ്ഷൻസ് ഉണ്ട്. എനിക്കങ്ങനെ ഒന്നില് ഞാ എത്തിയില്ല ഒന്നാ ഞാന് ശരിക്കലും പ്ലസ് ടു സയൻസ് ആയിരുന്നു. ഇല്ല ഇവിടെ കെട്ടിച്ചു ഇവിടെ ഇരുപത്തേഴ് വയസ്സ് തൊട്ടൊരു ചേച്ചിണ്ട് കെട്ടിക്കാതെ.
ഭാഗ്യവതിയണാ ചേച്ചി ട്ടൊ അതാരാ? എന്റെ ചേച്ചി തന്നെ ഇരുപതേഴ് ഞങ്ങള് തമ്മില് ഒരു വയസിന് വെത്യാസം ഒള്ളു അത് ഭാഗ്യം തന്നെയാണ് ഓ ആളോന്ന് കാണണല്ലോന്ന് ഒരു ഗി ഫ്റ്റ് കൊടുക്കാനാണ്.
പിന്നെ ചേച്ചി വേണ്ടാ പറയുമ്പോ വീട്ടാരും വേണ്ടാന്ന് പറയും ചേച്ചിക്ക്
ഇതൊക്കെ കേക്കുമ്പോ ആരായാലും വേണ്ടാന്നേ
ആ ശരിയാ പിന്നെ ചേച്ചിക്കും കൊറെ ട്രോമ കാര്യങ്ങൾ
ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞിരിക്കയാണോ? അങ്ങനെയുള്ളവരാണല്ലോ ഈ നീട്ടി പോവാ. അതെ. ആഹ് ആള് പറ്റിച്ചിട്ട് പോയാ? അപ്പൊ ബോയ്സുണ്ടില്ലേ?
പറ്റിച്ചതല്ല ടോക്സിക് റിലേഷൻഷിപ്പ്.
ഓ അങ്ങനെയാ? അല്ല ഇത് മൊത്തത്തിൽ വരുമ്പോ എല്ലാം ഗേൾസിന്റെ നെഞ്ചത്തോട്ടണേ അല്ല ച്ച് ഉണ്ട്ന്ന് അറിഞ്ഞപ്പോ ഒരിത്. കാരണം എന്ത് പറഞ്ഞാലും അവര് തിരിച്ച പോയി അവള് ഇങ്ങനെയായി രുന്നു അങ്ങനെ അവര് പറയുള്ളേ അവരിലും ഇങ്ങനെ ആൾക്കാ ര് നമുക്കറിയില്ലല്ലോ.
ഉം.
ഇനിയിപ്പം ആരേലും പറയണേ ധൈര്യമായിട്ട് പറയല്ലോ ആഹാ. .
അതല്ലേ ലവ് മാരേജ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം നല്ല ലവ് ആണോ.
ആഹ് ആൾക്കും കുഴപ്പന്നും ഇല്ല ആളിന്നെ ഫ്രീയായിട്ട് വിട്ടിക്ക്യാ എന്തും ചെയ്യ്യാ എന്തും കാട്ടാം.
ഫ്രീയാക്കി ഇവിടെ വിട്ട് ദുബായി പോയി.
ആള് ഫ്രീ ആയി വിട്ടിട്ട് എനിക്ക് എല്ലാ ചുമതലേ ഏൽപ്പിച്ചിട്ട് ആള് ഫ്രീ ആയി പോയി. ഞാനെല്ലാം കൂടി തലയിലേറ്റി നടക്കണത്. ന്നാലും കുഴപ്പല്ല കേട്ടോ. ഇല്ല രണ്ടു കൊല്ലത്തേക്ക് വിസ അടിച്ചിട്ടുള്ളൂ അതു കഴിഞ്ഞ് പോരും ആക്ക് ദുബായി ഒന്ന് കാണണം എന്നുള്ള പൂതിയും കൊണ്ട് പോ യിക്കണ് ഇപ്പോ ഭൂതി മ റിക്കാണ് ഇനി കാരണം പോയി പെട്ട് അതിന്റെ ഇടയിൽ അപ്പൊ ഈ യുദ്ധവും കാര്യങ്ങളൊ ക്കെ ഉം നല്ല പണിക്ക് വലിയതില്ല ഏഹ്. പണി അലൂമിനിയം ഫാബ്രിക്കേഷനാണ് കേറിയിട്ടുള്ളത്. പണിയ് കൊണ്ട് ഒരു മല്ലൂല്ല പക്ഷെ വെയിലല്ലേ അവിടെക്കെ വെയിലിന്റെ കിട്ടുന്നെ എന്താ അറീലെ ആ അതാണ്. കുറച്ച് ബുദ്ധിമുട്ട് പുറത്ത് പണിയൊക്കെ ആകുമ്പോളേ നല്ലൊരു ബുദ്ധിമുട്ടാ. അതൊഴിച്ച് ബാക്കിയ ഒന്നും ഒരു കൊഴപ്പില്ലാ. പിന്നെ ഇപ്പ ഈ യുദ്ധ ഇപ്പ അടുത്തല്ലേ അവിടെ യുദ്ധ ക്കെ ഉണ്ടയത് ഞങ്ങള് അവിടെ കേറി കഴിഞ്ഞ് ര രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴൊക്കെയാ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയത്. അയിലുള്ള സാ ഞാൻ ഞങ്ങള് വീ. മീൻസ് പറഞ്ഞത് ആളവിടെ പോയിട്ട് അങ്ങനെ ഉദ്ദേശിച്ട്ടോ. ഉം അപ്പൊ ആളെ പൂതി മാറിക്കിന്.
അപ്പൊ യുദ്ധക്കെ ആ ടൈമില് നല്ല പേടിച്ചിണ്ടാവല്ലോ? അവിടെ സീൻ ഉണ്ടായിരുന്നോ?
ആഹ് ആകാശത്ത്കൂടെ അങ്ങനെ ഓരോന്ന് പോണത് ഇക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരും. പിന്നെ അവര് അബുദാവി ആയിരുന്നു അവർക്ക് വല്യ പ്രശ്നൊന്നും ഇല്ലായിരുന്നു.
ആഹ്. ഉ
അതൊക്കെയാണ്. ണോ.
ഇല്ല അമ്മയ്ക്ക് നൈറ്റ് ഡൂട്ടിയാ. പോയത് പോയി ഉം ഏഴരാ ഒക്കവുമ്പോ പോയി.
ആ ആഹ്. അയ് ശരി.